ഹലോ
കേക്ണില്ലേയ്.
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്.
ഉം അപ്പം തലവേദന ആഹ് ഒരു ഒരു പ്രാവശ്യം ഇഞ്ഞി പോവ്ണ്ടോ ഡോക്ടർടുത്ത് ഇങ്ങട്ട്.
ഇനിയിപ്പോ ഇനി പോണം. എന്താ അറിയില്ല വരാ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിപ്പം നോക്കട്ടെ ഞാനിപ്പംഞ്ഞന്ന്. രാവിലെയ ആ കുച്ചില്ലെ ഇന്നലെ അന്തിക്ക് കുടിച്ചില്ല. അത് മറന്ന് കുടിച്ചതെ നിന്നതാ അപ്പോ ഞാൻ ഞ്ഞിപ്പായിൻ ഇന്ന് ഞ്ഞിപ്പോ രാവിലെ വിചർച്ച് കുടിച്ചട്ടണ്ട എന്നാൽ വിചർച്ച്.
ആ ഞ്ഞി കുടിച്ചാതെ നിന്നൊക്ക് ഇമ് കുടിച്ചിട്ട് കുടിച്ചാതെ നിന്നിട്ട് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നല്ലലോ.
ഉം ഉം
വരുന്നല്ലോ, എങ്ങനെ ആയാലും ഒഴിവാക്കനെക്കാരം മെച്ചം എപ്പളും. ഉ ചില ചില രോഗ നിങ്ങൾ പെട്ടന്നാണ്ട് വെർലല്ലേ.
ഉ ഞാൻ പേടിച്ച തലവേദന അങ്ങനെ ഉണ്ടാവലില്ലേ, അങ്ങനെ അങ്ങനെ വെറുതെ ചലം പോയി ഇങ്ങനെരു ഇത് എടങ്ങാറുണ്ടാവാന്നല്ലാതെ. ഇത്ടുമാങ്ങ ഒരു ദിവസൊക്കെ ഫുള്ള് കാനം സഹിക്കാൻ വയ്യാതെല്ലാകിലും എന്നാലും നമ്മളൾ ഉറങ്ങിച്ചാലും അപ്പാലൊക്കെ ആഹ്ണ്ട്.
ഉം എന്തെങ്കിലും ഞാ ഇതിന്റെ നീരിന്റെ നീരർക്കത്തിന്റെ ആ നീരർക്കത്തിന്റെ കേടൊക്കെ ഉണ്ടാവും. ഉ ആ ബടെ മോൻ അങ്ങനെ ഓൻ ആ വൈകുന്നേരം പണിക്ക് പോയപ്പോ ഒരു കൊയപ്പുല്ല ഉച്ചക്ക്. ഇന്ന് രാത്രി ഓൻ ഉണ്ടായിനി അവുട്ന്ന്. ഗുളികയൊക്കെ വാങ്ങി കുടിചനാലോ ഞാനറിഞ്ഞില്ല ഓൻ വന്ന് കടന്നു ചെയ്ത് രാവിലെ ഒൻമ്പത് മണിഒക്കെ നോളോച്ച തല വേദനിച്ചിട്ട് കരഞ്ഞാണ്ട് അത്ഭുതായി ഞാൻ പിന്നെ വേഗം എന്നാ ചായ ഒരു പാരാസിെറ്റാമോൾ ഒക്കെ എടുത്തുകൊടുത്ത് കുടിച്ചോക്കുന്നറിഞ്ഞാണ്ട് ഡോക്ടർട്ത്ത് പോവാന്ന് പറഞ്ഞപ്പോ ഗുളിക കൊടുത്തപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞട്ട് പോവേകു നേരം പോവാന്ന്റഞ്ഞു പിന്നേ കുറെയൊക്കെ സുഖായി. പിന്നെ രണ്ട് മൂന്ന് നേരാണ് ഗുളികകൊടുത്ത് അന്ന് പിന്നെ പണിക്കൊന്നും പോയി
ഉം മോനെന്തായി ആ പണി ഇപ്പളുംണ്ടല്ലേ?
ആ പണിണ്ട്. അപ്പം അന്ന് പിന്നെ ആ അലോട്ട്മെന്റ് നാളെ ഫസ്റ്റ് അലോട്ട്മെന്റ്. ഡിഗ്രിന്റെ മുന്നെ ഞാനും അറിഞ്ഞില്ലേ നോക്കാന്. അത്ണ്ടാവാ സാധ്യത കുറവ അലോട്ട്മെന്റിലൊക്ക കിട്ടാന്. മാർക്ക് ഇല്ലല്ലോ
ലാസ്റ്റിക്കൊക്കെ കിട്ടൊയ്ക്കും ചെൽപ്പം ലാസ്റ്റ്ക്കൊക്കെ കിട്ടാമതി പിന്നെ ഇപ്പൊ കൊറെ
കിട്ടിയില്ലെങ്കി ഇനി പ്രൈവറ്റ് ആയിട്ടൊക്കെ ചേരണ്ടി വരും നീ പ്രൈ ഇല്ല പ്രൈവറ്റില് കിട്ടാൻ ചെൽപ്പം വിളിച്ചൊന്ന് പറഞ്ഞേക്ക് ഇനി ഇപ്പൊ പരിചയള്ളാ ലൊക്കെ അത്രൊക്കെ മാർക്കുണ്ടെങ്കിലും പത്തോ പന്ത്രണ്ടോ ഒക്കെ വേണംന്ന് തോന്നുന്നു. പിന്നെ ഡൊണേഷൻ വാണ്ടിരും പ്പം അഞ്ച് എട്ടോ പത്തൊ
നല്പ്പോ നാലു വർഷല്ലെ ഇപ്പൊ ഡിഗ്രി?
മ്മ്മ് ആ കുഴപ്പല്ല മൂന്നർഷം കഴിഞ്ഞ് നിർത്താന്ന് ക്ണോൽക്കോ ബി എ ഡ് എട്ക്കണോൽക്കൊക്കെയാണ് നാല് വർഷംപോണം അപ്പോൽക്ക അതിന്റെ ബാക്കി അങ്ങനെയാണ് തോന്നണ്ട് ഡിഗ്രി മാത്രം മൂന്ന് വർഷംന്നുള്ളൂ തോന്നുന്നു. മേലക്ക് പി ജി ഒക്കെടുക്കാൻ താൽപര്യമുള്ളോല്ലാന്ന് തോന്ന്ണ് നാല് വർഷം എടുക്ക അങ്ങനേന്ന് തോന്നണ് വ്യക്തായിട്ടൊന്നും എനിക്കറിയില്ല.
ഉം
പിന്നെ ഇപ്പോ ഇന്നലെ പോയൊരു വണ്ടി ഇടുത്ത്ണ്. ഞാൻ ഫോട്ട
ഞാ അപ്പൊ അത് ചോദിക്കണംന്ന് വിചാരിച്ച് നിക്ക എന്തായി വണ്ടി ഇട്‌ത്തോ പിന്നെ ഇജ്ജ്‌ ഈ വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പോ
ആ വണ്ടി വണ്ടിട്‌ത്ത്ണ് ഇന്നലെ. ഇന്നലെയല്ല മിനിഞ്ഞാന്നട്ടെ
ഏതാണ്?
പണ്ടത്തെ മ മ മോഡല് അങ്ങൊക്കെല്ലോ പിന്നെ ആ ഓൽക്കൊക്കെ ഒള്ളെ
ഇപ്പ ഇനി പണ്ടത്തെതാ ട്രെൻഡ്.
അതുകൊണ്ടതിന് വെലേണ്ട്.
വെലേണ്ടോ ഞമ്മളെ വണ്ടിക്കെന്താ ഞങ്ങടെ വണ്ടിയൊക്കെ വെറുതെട്ടക്ക അത് നന്നാക്കിയാലും വി
ആ അമ്മാതിർത്ത വണ്ടിയാണ് തോന്ന്ണ് അതിന്റെ അതേപ്പോം ഞാൻ ഫോട്ടോ കാണി ച്ചരണ്ട്. പിന്നെ ന്ന എത്രേ മുപ്പത്തെട്ട് അഞ്ഞൂറോ? അത്ര ആ അത്രക്കൊള്ളു ഉം പകുതി പൈസ ന്റെ ഉണ്ടായിനീ പകുതി കടം വാങ്ങി കുടുംബശ്രീന്ന് എടുത്ത്.
എന്നാലും പകുതിയൊക്കെ കിട്ടിയേനോട്ല്ലേ അങ്ങനെ പണി അങ്ങനെ പോയനോടല്ലേ ഇപ്പ അയ്ന് കഴിഞ്ഞ്
അയിനിപ്പ അയ്യായിരം ഓന്റെ പ ഇപ്പത്തന്നെ കടം വാങ്ങിട്ട് കൊടുത്തില്ല. വണ്ടിട്ക്കാന അറിഞ്ഞാണ്ട് പ ഒരു കൂട്ടി എടുത്തച്ച പൈസേ നി അത് ഞാൻ ചോദിച്ചു വണ്ടി ആയപ്പോ ഏതാലും അങ്ങട്ട് കൊടുക്കായേതാലും വ ഓന്റെ പൈസെങ്കിലും കൊടുത്തൂടേയ്നോ ഞാന്
അല്ല തന്നെല്ലേ കഴയുമ്പോ
ആ ആണ് ഞാന്ന് പറഞ്ഞ് അല്ല ഓൻ പെരുന്നാക്കും കൂടി ഒരു ഷർട്ടും കൂടിടുക്കാതെ ഒരുക്കൂട്ടിയതാ വണ്ടിട്ക്കണം വണ്ടിട്ക്കണംന്ന് അറിഞ്ഞാണ്ട് അല്ല ഞാൻ ചോദിക്കണേനൊക്കെ തെരല്ല് ണ്ട്ട്ടോ
ഉം ഉം പിന്നെ മറ്റേ മറ്റേ കാര്യങ്ങള് വല്ല്യ മോന്റെ ഇതൊക്കെ കഴിഞ്ഞോ ഓന്റെ ഓൻന്റെ കൊറേ ണ്ടായിനില്ലേ കുടുംബശ്രീന്ന്
കിട്ടില്ല ഇപ്പൊ ഞാന അതിപ്പോ പുതുക്കി വെച്ച് കൊല്ലത്തില് പുതുക്കണ ഒരു പരിപാടിണ്ട് കുടുംബശ്രീയില് നമ്മള് പിന്നെ അടചേന്റെ ഉം പിന്നെ നടക്കാൻ കഴി മം ഒരു കൊല്ലായിട്ട് തീർന്നില്ലെങ്കില്
ഉം
ഉം പുതുക്യാണ്ട് പിന്നെ ആ ഒരു വർഷം കൂടി കിട്ടും പിന്നിം
ഉം ഉം
പുതുക്കി വെച്ചപ്പോ ആ വല്ല്യ സംഖ്യാക്കി വെച്ചു അപ്പോ ഓന്റെ ആവശ്യത്തിന്ന് കൈയില്ല് വെറു പിന്നിം ഹ് ഇനിപ്പോ ഓ ഓന മറ്റോനന്നെ ഇഞ്ഞി പൈസാണം ഓന്പ്പ ഞ്ഞി മ്മ് ടിക്കറ്റിന് വെല കൂടിയോണ്ട് നിക്കാണാർഞ്ഞ് ചാർജ് റേഞ്ച് ഇല്ല ഇള്ളതൊക്കെ ഇള്ളതൊക്കെ അയ്ന്റെ ആവശ്യങ്ങക്കെന്നെ ഉപയോഗിച്ച് കഴിഞ്ഞെണ്ണ് പിന്നെ കൊറേക്കെ ഇവിടെ വന്നാ ട്ടില് നിന്നപ്പം കൊറേ ബടിം ചെലവാക്കി പൈസ കയ്യില്ണ്ടായാല്
ആ പിന്നെ ഇഞ്ഞിപ്പോനവിടെ പഠിക്കുമ്പോനെന്തെങ്കിലും ശമ്പളം എന്തെങ്കിലും
പഠിക്കുമ്പോ ഇത് കിട്ടും സ്കോളർഷിപ്പ്ണ്ട് ഈ ടിക്കറ്റ് ഫസ്റ്റ് റ്റ് ടിക്കറ്റ് മാത്രം നമ്മളെടുത്താൽ മതി
ആയിനിത് അടച്ചു കൊടുക്കണെങ്കില് യവ്ട്ട്ന്നെങ്കിലും ഇത് കിട്ടണല്ലോ അത ഞാൻ ചോയ്ക്ക്ണെ
അങ്ങനെ കിട്ടുന്നുള്ള ഹ് ധൈര്യത്തിലാണ് എടുക്കുന്നത് കിട്ടുംന്ന് പറഞ്ഞ് അത് ഫസ്റ്റ്ത്തെ ടിക്കറ്റ് നമ്മള് എടുക്കണംന്ന് പറഞ്ഞ് അവിടെ സ്റ്റുഡന്റായേന്റേഷം ള്ളതൊക്കെ ക്ക പിന്നെ ഓല് കൊടുക്കുംന്ന് പറഞ്ഞ് ഇപ്പോ ഒരു സ്റ്റുഡന്റ് ല്ലല്ലോ ആ ഫസ്റ്റെയ്‌ നമ്മൾ ചെന്ന് ചേരണ്ടേ സ്റ്റുഡന്റ് ആവാണെങ്കില് കടലാസുകളൊക്കെ അവടടെ എത്തിച്ചിട്ടുണ്ട് പേപ്പറുകളൊക്കെ
ക്യായിനോ
ആ ഓക്കെ ഉം ഇന്ന് ആ ഇന്നത്തിക്കുംന്നാ പറഞ്ഞ്
ഒക്കെന്നാലും ദുആ എന്നാലും നല്ലോ ദുആ ചെയ്തോ ഒക്കെ റെഡിയ ആവാൻ
ആ ഖത്തറിലെത്തീയിട്ടുണ്ട് കടലാസുകളൊക്കെ അപ്പൊ ഇഞ്ഞി ഇന്ന് അവിടെ പഠിക്കണരു കൂട്ടുകാരണ്ട് അപ്പൊ അവന്റെ അടുത്ത് എത്തിട്ടുണ്ട് അവൻ എത്തിക്കാന്ന് പറഞ്ഞിട്ടണ്ട് വേറൊരു കൂട്ടുകാരനാണ് ഇവിടുന്ന് കൊണ്ടോയത് കാത്തർക്ക് പോണ ആള് ഒരു ഉദവി കൊണ്ടോയി അപ്പം ഉം ഓരട്ത്ത് എത്തിച്ച് ണ് അപ്പൊ ഇനിപ്പോ അപ്പൊ ആ ആഗസ്റ്റിലാകുമ്പോ അവ് ഇവിടുത്തെ അവിടുത്തെ വെക്കേഷൻ കഴിഞ്ഞ് തുറക്കണ ടൈമ് തോന്ന്ണ് അപ്പോം ഉം ഫ്ലൈറ്റില് ഭയങ്കര ഇത് റെയി മ്മ് കൂടാണ്പറഞ്ഞു വെലകൂടാ ണാർ ഞ്ഞ് ടി ടിക്കറ്റിന് അപ്പൊ ഇപ്പളേ ഇട്ത്ത് ഇപ്പ ഇട്ത്തെച്ചാല് പിന്നെ കൊറേ മാറ്റണ്ടാവുംന്ന് പറഞ്ഞ് നേരിട്ട് പോണേന് ഇപ്പ തന്നെ നു ഇപ്പതൊക്കെതോന്നണ് അപ്പ ആ ടൈമ് ആവുമ്പോത്തിന് അയ്ലേറെ വെരും അപ്പൊ അത് ഇട്ടെക്കാന് പൈസ എവിട്ന്നേലും കിട്ടോന്നൊക്കെ ചോയ്ച്ച് ഇന്നലെ വിൾച്ചീന്ന്
ഇപ്പോതൊക്കെ ഇപ്പോതൊക്കെണ്ടോ
ഏ
ഇപ്പതന്നെ മുപ്പതൊ
ആ ഇപ്പ തന്നെ ഇരുവത്തെട്ട് ഉം പ്പതൊക്കെ കൂടിക്കൂടി ദിവസം ആയിരൊക്കെ കൂടിണ്ട്ന്നറിഞ്ഞു അപ്പം ബോംബെക്കൂടെ അങ്ങനെ എറങ്ങി പോവാണെങ്കില് കൊറച്ച് കൊറവുണ്ടാവുന്നർഞ്ഞി പ്പം അന്നെ കൂടെ പോകണം രണ്ടാൾക്കാര്ണ്ട് ഓലോട് പറഞ്ഞിട്ട് ഓല്ക്കൊര് ം അൻക്കല്ലാന്നർഞ്ഞ്
എ അങ്ങനക്കെ പോവാന് ഓൽക്ക് കൊപ്പല്ലേക്കും ആരാണ ചെറിയ ഓനു
ഓനൊന്നോല്ല അത് ഓൻ്റൊപ്പം കൊടുവള്ള്യോ അവെടവടോള്ളരാള് ഒരാള് പ്പോ ബടെള്ളതോന്നോല്ല ഞാനറീണതോന്നോല്ല രണ്ട് കുട്ട്യളാ ഒരാള് പെര്ന്തൽമണ്ണണ്ടോന്ന്ണ്. അ പറുന്ന കളിക്കാവു അവിടെടള്ള ഒരാൾകൊറ ള്ള ആളാ രണ്ട് മൂന്ന് വർഷൊക്കായി തോന്നുണു ഹുദവി ആയീൻ്റെശേഷം കല്യാണോക്കെ കഴിഞ്ഞ ആളാ തോന്നുണ്
അ്ഹ്ഹ്
അപ്പം അ് അപ്പോലെ കൊണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ടിക്കറ്റ് ഞമ്മക്ക് ഇപ്പടുത്തെക്കാന്നൊ--ഇപ്പടുത്തെക്കാന്ന് ക്കെ പറഞ്ഞിട്ട് ഓൽക്കൊരു ഇദ് ഇല്ലാന്നറഞ്ഞു ഞി എന്താ ചെയ്യണ് തീരുമാനിച്ചിട്ട് ം അപ്പളാച്ചാ ആവശ്യാവുമ്പോ പൈസ വേണം ഓന്റെ കയ്യിലില്ല ഒരു പത്ത് പത്തിരുപതുർപ്യങ്കിലും മ്മച്ചി എവ്ട്ന്നെങ്കിലുംഒപ്പിച്ചെക്ക്ന്നൊക്ക് പറഞ്ഞീന്നുനോട്
അ് ഓന്റെ തീരെ അല്ലേക്കുല അപ്പൊ ഒക്കെ കഴിഞ്ഞോ
ഒക്കെ കഴിഞ്ഞില്ല അയിന്ഓനെന്താറിയോ മറ്റേനൊക്കെ കൊറെ പൈസ ആയില്ലേ?
ണ്ടാവുലെ
ഉം ചെലവായിണ്ട് പിന്നെ ഒരു അയ്യായിരറ്പ്യാ കുടുംബശ്രീ പഴേത് അടക്കാൻ വേണ്ടിട തന്നൂ ചെയ്ത് ആകെ പതിനഞ്ചുർപ്പില്ലേള്ളൂ. പിന്നെ ഇവിടെ നിന്ന കൊറെ പൈസ ന്നാള് നമ്മൾ ട്രിപ്പ് പോയ പൈസക്കെ ഓൻ തന്നതേര്ന്നു
ഏ അതോണ്ട്പ്പോ അത് കയീച്ചിലായില്ലേ അതില് കൊറച്ചൊള്ളെങ്കിലും
ആ അന്ന് അങ്ങനൊക്കെ പൈസ കൊടുത്ത്. അപ്പൊ ആക്കെകയ്യിന്ന് രണ്ട ആയിരോ രണ്ടായിരം പോണേനൻസര്ച്ച് പിന്നെ കുട്ടികൾക്ക് പ്പെങ്ങമ്മാർക്ക് കൊറെേ സാധനൊക്കെ വാങ്ങി കൊടുത്ത് ബേഗ് കൊട പിന്നെ സ്ലേറ്റ് പെൻസില് ഒക്കെ വാങ്ങി കൊടുത്ത് അങ്കനവാടി പോണ ആൾക്ക് ആ ഓ പറയാണ്ടോ അങ്ങനെ കൊറേ പൈസ കൊടുത്ത് ചെലവായി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
കുള്ള സാധനോക്കെ ഓനാ വാങ്ങിത് അങ്കനവാടി ഓളെ ബർത്ത്ഡേ ബർത്ത്ഡേൻ്റന്നേനു തോറ്ക്ക്ണ ദിവസം അപ്പൊ ഓൻ്റെ വ ണ്ട് എല്ലാം വാങ്ങോട്ത്ത്ന് അപ്പോ അങ്ങനൊക്കെ അതിനൊക്കെ പൈസ പൈസ വാണ്ടേ അപ്പൊ ആ പൈസ കഴിഞ്ഞു അപ്പൊ ഈ ടിക്കറ്റ് പ്പട്ക്ക്ണആലോയിച്ചില്ല അന്ന് അങ്ങനെയണങ്കി ഞാൻ സമ്മതിക്കൂലേര്ന്ന് ചെലവാക്കാന് അത് ആഗസ്റ്റിലല്ലേ അപ്പൊ ഇഞി രണ്ട്മാസം ശമ്പളം കിട്ടാണ്ടല്ലോ. അപ്പൊ അത് മതിയാവും എന്നുള്ളനെലക്ക് നിന്നതേര്ന്നു ഓനും ഞാനോക്ക
ഇപ്പ ആരെങ്കിലും കിട്ടണല്ലേ എരിക്കും അ അങ്ങട്ട് ഇപ്പ
കുറച്ച്ട്ത്തെച്ച്ണ് കുടുംബശ്രീന്ന് എടുത്തപ്പോ ഞാൻ പറഞ്ഞില്ലെ ഞാൻ വ. ല്യ സംഖ്യ ആക്കി ട്ത്ത് പുതുക്കി വെച്ചപ്പോ അപ്പൊ അതിന്റെ ബാക്കി നോ ആക്കണം
അഞ്ചോക്ക വാണങ്കി ഞാൻ ത്തരാ
ം നോക്കണം ഞാൻ പറെണ്ട് ആവശ്യണ്ടെങ്കി ആ ഓന്ഗൂഗ്ൾ പേ ണ്ട് ആ അപ്പൊ ആവശ്യണ്ടെങ്കി ഞാൻ പറയാം
ഉം അത് ഇവിടെ കണ്ടിനി ഇന്റെയല്ലെ ഞാൻ പറഞ്ഞു അത് ഇന്റെല്ല
ആ അത് ശരി കള്ളത്തരം വൾതാടിയോച്ചത്താട്യോ?
ആ അല്ല ഇനിക്ക് ഓല് തെരുന്നന്നെണ്. ത്പ്പൊ ഞമ്മള്ങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ അത് ഇന്റെല്ല അവൊക്കെ പറഞ്ഞതാ പിന്നെ പിന്നെ
പ്പ കിട്ടിയതറിഞ്ഞോ
അത് കിട്ടുന്നറിയ എത്ര വല്യയ പറഞ്ഞിട്ടില്ല ആ സംഭവൊക്കെ പറഞ്ഞു കൊടുത്തന പക്ഷെ ഇത്രൊന്നും ഉ ആഹ് ഓക്കെ
ശരി എന്നാല്